ഹലോ
ആ കേൾക്കാവോ
ആആ കേക്ക ണ്ട് എന്താ വർത്താനം
എന്താണ് പരിപാടി
പരിപാടീ അടുക്കളയിലാണ് അടുക്കള പരിപാടിയാണ് നോബും നോമ്പോക്കെ രാത്രികൾക്കുള്ള ഭക്ഷണങ്ങള് തയ്യാറാക്കുവാ അവിടെ എങ്ങനെയാ നോമ്പ് ഇണ്ടോ
ഇല്ല ഇന്ന് നോമ്പ് ഇടുക്കാൻ പറ്റീട്ടില്ല
ആഹ് ഫുഡൊക്കേ ആയോ രാത്രിതേകൊള്ളത് ആ ആ
ഇല്ല ഭക്ഷണാക്കണം
ആഹ് പി ഏതൊക്കെ കറി വെക്കുന്നുണ്ട്
കറിയിന്നൊന്നും കിട്ടിയിട്ടില്ല പ്പം മീന് ഇതിലെ ഭയങ്കര വെലയൊക്കെ ആയോണ്ട് ഇതിലെ വരല് ഇല്ല
ആഹ് അപ്പൊ വാങ്ങല്
മീനൊന്നും ഇതിലെ കൊണ്ടരാറില്ല ആഹ് ഇല്ല ഇനിയിപ്പോ ഹസ്ബൻഡ് വരുമ്പോന്ടെലും വാങ്ങണം ആഹ് അതെ ഭയങ്കര വെലയാണ്
ഇനി എന്തെങ്കിലും അങ്ങനെ കൊണ്ടുവന്നിട്ട് രാത്രി അങ്ങനെ ഉണ്ടാക്കലായി തല്ലേ
ആ
ആ എന്നട്ട് ചായ കുടിച്ചോ?
ഇല്ല ചായ വെച്ചിട്ടില്ല മോള് നല്ല ഉറക്കാണ്.
ആ ചെറുതാ ചെറിയ കു
ആ ചെറിയ കുട്ടിയ
ആ എത്ര വയസുണ്ട്?
രണ്ട് വയസ്
പിന്നെ നല്ല ഉറങ്ങണ ടൈം ആണ് മയ അല്ലാതല്ല ഇന്നുച്ചക്ക് ഒന്ന്‌ ഇങ്ങനെ വന്നങ്ങാണ്ട് പോയി.
ആ ഇവിടെ നല്ല മഴയപ്പോ.
ആ നല്ല മായാ? അവിടെ പെയ്യലുണ്ടോ ഏ ഇന്ന് ഇന്ന്- എവിടൊക്കെ പെരും വെയില. ഭയങ്കര വെയില.
വെയിലുണ്ട് നല്ല വെയിലൂണ്ട് ഇന്നു ഉച്ചക്കൊക്കെ ഇപ്പൊ നല്ല മഴയാണ്.
ആ ഓരോ സമയത്തെ ഓരോ ഇതല്ലേ ലോ
ആ അതെ.
പ്പ മഴ ആയ കാരം. ചെലപ്പോ നല്ല വെയിലുണ്ടാവും.
എന്താണ് ഇന്നത്തെ സ്പെഷ്യല്?
സ്പെഷ്യൽ ആയിട്ട് തേങ്ങാച്ചോറ്. തേങ്ങാച്ചോറും ഇറച്ചിക്കറി
ആഹ ആഹ നല്ല ടേസ്റ്റ് ആണല്ല ഫേമസ്
ആ തേങ്ങാചോർ നല്ല രസാണ് ഇവിടെ കാക്കാക്കൊക്കെ ഭയങ്കര മീൻകറി ആണെങ്കിലും ചെലപ്പോ എവിടെ തേങ്ങാച ചോറ് എന്താ അരി കഴുകി ഇടുമ്പോ അതിന്റെ ഒപ്പം തന്നെ തേങ്ങിമ് ചെറിയുള്ളി ഉലുവ അത് ഉപ്പുമാന ചേർത്ത് ആയക്കിടും പിന്നെ വെള്ളം നമ്മ നമ്മള് പിന്നെ പാകക്കി വെക്കും എന്നട്ട് പിന്നെ അങ്ങനെ ഞാൻ അടുപ്പത്ത് തന്നെ വെക്കണ അത് ചോറ് അടുപ്പത്തുണ്ട് ഇറച്ചി കുക്കറിലാണ് അപ്പൊ ചോറ് ആകാനായി അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറച്ചി പിന്നെ അടുപ്പത്തു വെക്കണം അങ്ങനെ ഓരോ പണിലാണ്
ആ ഞങ്ങളും അങ്ങനെന്ന തേങ്ങാ ചോറ് തേങ്ങാ ചെരവിയതും പിന്നെ ഉള്ളിയും ജീരകവും പിന്നെ കറിവേപ്പിലൊക്കെ എണ്ണയില വാട്ടി അതിന് അരി വെള്ള ഒഴിച്ചു ആ അരി കഴുകിട്ട്
ഇടും ആ ഉള്ളി വാട്ടിങ്ങാണ്ടല്ലേ അരിയോ ആ മഞ്ഞകളറു ചോറ കഴിക്കലാപ്പൊ
ആ പിന്നെ നന്നായി തേങ്ങയുമിടും
നിങ്ങള് ഏത് ജില്ലപ്പൊ മലപ്പുറ അല്ലേ?
മലപ്പുറം അല്ല
അല്ല ആ അതാണ് മലപ്പുറക്കാര വെക്കലാണ് ഞങ്ങക്ക്
ആ പിന്നെ ചിക്കൻ കറിയോ ഇറച്ചിക്കറിയോ ഉണ്ടെങ്കി
ആ ആ നല്ല രസ ഇവിടെ എന്റെ ഭർത്താവിന് എന്താ ച തേങ്ങാ ചോറിന് മീൻകറി ആയാലും മൂപ്പര് തിന്നും ഇഷ്ട തേ തേങ്ങാച്ചോറ ആയാാ മതി
ചെല സ്ഥലങ്ങളില്ണ്ട് തേങ്ങാച്ചോറ് അതുപോലെന്നെ മഞ്ഞച്ചോറ് മഞ്ഞച്ചോർണ്ടാക്കും ചില സ്ഥല കോഴിക്കോടൊക്കൊക്കെ അങ്ങനെയാണ് തേങ്ങയൊന്നുടൂലാ
പക്ഷെ മഞ്ഞപ്പൊടി ഇട്ടല്ലേ ചോറ് വെക്കാ
ആ പട്ടയും ഗ്രാമ്പൂടും
ആ നെയ്ച്ചോറ് വെക്കണ പോലെ ആ നെയ്ച്ചോർ അങ്ങനെയണല്ലോ ഗീറ് ആ ആ ആ
അതുപോലെന്നിട്ടിട്ട് പിന്നെ മഞ്ഞപ്പൊടിയും
ഗ്രാമ്പുവും അതൊക്കെ അങ്ങനെ എന്നിട്ട് വറ്റിച്ചെടുക്ക വെള്ളം വറ്റിച്ചെടുക്ക അങ്ങനെ ആ അതും രസയിക്കാരോ ഓരോ എന്താ ജില്ലയില് ഓരോ ചോ എന്താ ഇതല്ലേ വെറൈ
ഓ ഓരോ വെറൈറ്റികളാണ്
ആ ഭക്ഷണക്കെ വിവിധ തരാണ് നമുക്ക് എല്ലാവര്തും കേ ക്കുമ്പോ ഞമ്മളങ്ങനെവെക്കണം ട്രൈചെയ്യാണം കെര്തുണ്ടോ ഒന്ന് വെച്ച് നോക്കാലോന്ന് കെര്തും ആനത് വേറെ കേക്കുമ്പോം അ പിന്നെ ഇപ്പോ യൂറ്റൂബിലിങ്ങനെണ്ടല്ലോ അങ്ങനെ പലേഇതും ങ്ങനെ അടിച്ചോക്കിയാല് കിട്ടും
ആ അതെ എല്ലാ റെസിപ്പിയും കിട്ടുഅല്ലോ പിന്നെ എറച്ചി കറിയൊക്കെ വേവിച്ചിട്ടാണോ എ മസാലകളൊക്കെ ചേർക്കാറ്
ആ ഞാനൊ ഒകൊപ്പടല് എന്താ ഉള്ളി എന്താ പി എന്തചതവും പിന്നെ ഉള്ളി ഉള്ളി തക്കാളി ചെൽപ്പോവാട്ടിടും ഇന്ന്പ്പോ ഞാനങ്ങനെയിട്ടിട്ട് പിന്നെ മല്ലിപ്പൊടി അങ്ങൻത്തെ മസാലകളൊ ക്കെ പിന്നെ ഒപ്പട അങ്ങനെ ഒപ്പംതന്നെ വെക്കല്
ആ ചല ചെല സ്ഥലങ്ങളില് മഞ്ഞപ്പൊടി ഉപ്പൂട്ട് വേവിച്ചിട്ട് പിന്നെ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെവാട്ടി മസാലപ്പൊടികളൊക്കെ ഇട്ട്
അവിടെങ്ങനെയാ വെക്കല് നിങ്ങളെങ്ങനെയ വെക്കല്
ഞാൻ പിന്നെ ആദ്യം ക്കെ ഞ ഇവിടെ ഫുള്ള് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയുട്ടിട്ടായിരുന്നു വെ ക്കല് പിന്നെ നൽ നന്നായി ഗരമസാലൊക്കെഇട്ട്
ആ
ക്ഷെ ഞാന് എന്റെ വീട്ടിലൊക്കെ വെക്കുന്ന സ്റ്റൈലില് പിന്നെ ഉള്ളി മുറിച്ചിട്ട് പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുതുള്ളി കൊറച്ചുലുവയുട്ട് മൊളക് പൊടിയും മഞ്ഞപ്പൊടി ഗരമസാല പേരിന് മാത്രം
ഇതാണ്
മല്ലിപ്പൊടി അങ്ങനെന്നെ പേരിന് മാത്രേ നുള്ളിട്ട് അങ്ങനെയാ അ ബീഫിന്റെന്നെ ഒരു ടേസ്റ്റ്കിട്ടു നമ്മക്ക്
ആ കിട്ടൂല മല്ലിപ്പൊടി
അല്ലാതെ ആ അതെ മല്ലിപ്പൊടിയും കുരുമുളകും കൂടു തലാണെങ്കിൽ അയിന്റെതെന്നെ ഒര് ചൊവയാണല്ലണ്ടാവ പിന്നെ നല്ല ചോന്നകറിയായിരിക്കണം
ആ ഇവിടങ്ങനെയാണ് ഏ രു ഞങ്ങക്ക് വല്ലാതെ പറ്റത്തൊന്നുല്ല പക്ഷെ കളറ് വേണം കറിക്ക് അത് ഇവിടെ ആദ്യം കൊണ്ടവന്ന മൊളകുംപൊടിക്ക് കളർകുറവാ അപ്പം എ ന്താ ഇപ്പൊ ഞാൻന്നട്ട്പിന്നെ കാശ്മീരിചില്ലി അയിന്റെ പൊടി വാങ്ങി കൊണ്ടന്ന്ക്കാണ്
ആ ഞാനും അങ്ങനെന്നാണ് രണ്ടും കൂടെയാണ് മിക്സ് ചെയ രണ്ടും മിക്സ് ചെയ്ത് പൊടിപ്പിച്ചി
ആ അങ്ങനെ ഇങ്ങള് പൊടുപ്പിച്ചലാണ് ആ പൊടിപ്പിച്ച് അങ്ങനെ കഴ്കി എന്താ മുളക് വാങ്ങി പൊടിച്ചലാണ്ലേ
ആ വീട്ടില മ്മള് കടകൾന്ന് വാങ്ങുന്നതിലും സെയ്ഫാണല്ലോ
ആ നല്ലതാണ്
ആ മുളക് തന്നെ വാങ്ങി ഉണക്കിപ്പൊടിക്കുന്നത് ഞാൻ അതിന് നിക്കാറില്ലട്ടോ
അഹ ഉമ്മമ്മാര്ണ്ടായതൊണ്ടല്ലേ ആ ഉമ്മമാര് നമുക്ക്ണ്ടായതോണ്ട് ഓര് ചെയ്തുതരും ആ മല്ലി പൊടിയോ
മല്ലിപ്പൊ മല്ലിപ്പൊടി അത്പോലെന്നെ മല്ലി വാങ്ങിട്ട്
പൊടുച്ചിക്കും ആഹ അതന്നെണ് നല്ലതൊക്കെ അത് തന്നെയാണ് അങ്ങനെ വാങ്ങി പൊടുപ്പിച്ച് ണതന്നെയ ന നല്ലതൊക്കെ ഫ്രഷ് സാധനം കിട്ടൂല്ലേ ആ ആ മായങ്ങളുണ്ടാവാതൊക്കൂലല്ലോ
ആഹ അതെ
ഈ സാധനം തന്നെ ഇക്കാലം കൂടുതലും നമ്മള് പാക്കറ്റ് വാങ്ങുമ്പോ കിട്ടുക നല്ലതൊക്കെ ഇങ്ങനെ തന്നെയാണ്
പിന്നെ ഇപ്പ നമ്മളെല്ലാം പാക്കറ്റ് ആണല്ലോ ഇപ്പൊ ആദ്യൊക്കെ എല്ലാം പുട്ട്പൊടി ടിയും പത്തിരിപ്പൊടിയൊക്കെ നമ്മള് വീട്ടിൽ തന്നെ തയ്യാറാക്കലായിരുന്നു ആ ഇപ്പൊ പിന്നെ എല്ലാം പാക്കറ്റ് ആണല്ലേ
ആഹ് ഇപ്പൊ അങ്ങനെ നമ്മളും തന്നെ അങ്ങനത്തന്നെ വാങ്ങലാണ് പുട്ട് പൊടിയൊക്കെ വാങ്ങും ആദ്യക്കെ ആഹ
പച്ച ക്കാണല്ലോ ഉണ്ടാക്കാറ് ഇപ്പൊ പിന്നെ എല്ലാം കടേന്നു നമക്ക് കിട്ടും മാവും കിട്ടും പൊടി തന്നെ ഇപ്പൊ പെട്ടെന്ന് ഒരു മണിക്കൂറോണ്ട് കലക്കി വെച്ച് ഏഹ് പിന്നല്ലെ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്ക
അങ്ങനത്തെ പൊടികളൊക്കെണ്ട്പ്പോ ആ ഇവിടെന്ന ഞങ്ങള് അതിന് ഇഡ്ഡലിക്കും ദോശകൊക്കെ ഞങ്ങള് അരച്ചു വെക്കും പുട്ടിനു പിന്നെ ആദ്യക്കെ പൊടിച്ചിര് ന്ന്‌ മില്ല് ഇവിടെ എടുത്തണ്ട് അപ്പൊ പൊടിക്കലൊക്കെ ഇണ്ടായിന് പൊടിച്ച് വറുത്ത് തരും അവര് ഞമ്മൾ കടയിൽന്ന് വാങ്ങണ പോലെ തന്നെ കിട്ടും ഇപ്പൊ പിന്നെ ഞങ്ങള് പൊടി വാങ്ങ പൊടി എന്ത കടയില് പാക്കറ്റ് വാങ്ങും ആഹ ആ പിന്നെ ഞമ്മള് വീട്ടില് കുതിർത് ഉണ്ടാക്കുമ്പേ ആഹ ഞമ്മള് പൊതിർത്തി ഉണ്ടാകും വലിയ രസം കിട്ടണില്ല അതിലേറെ രസം നമ്മൾ പിന്നെ പൊടി വാങ്ങി ആ പുട്ട്ണ്ടാക്കണ നല്ല നല്ല സോഫ്റ്റ് ആണ് വീട്ടിൽന്ന് പൊടിച്ചുണ്ടാക്കുമ്പോ ആ ഒരു സോഫ്റ്റ് കിട്ടൂല പിന്നെ എന്ന മില്ലന്നൊക്കെ ഇങ്ങനെ പൊടിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കില് ആഹ അവിടെ വെ വച്ചാൽ തന്നെ അത് എന്ത റെഡി ആയല്ലോ പിന്നെ ഒന്ന് അളക്കി ആ നല്ല സോഫ്റ്റ്‌ റ്റാണ് തിന്നാലും തന്നെ നല്ല രുചിണ്ട് അങ്ങനെ അവിടെ അ ഒരു മോളോള്ളൂ ള്ള ആ പിന്നെ വീട്ടിൽ ആര വേറെ ആരുല്ലേ? ഒറ്റക്കുള്ള ആഹ്.. ഒറ്റക്കാണ് സ്വന്തം വീടാ
ആഹ്.. സ്വന്തം വീടാണ്
ആഹ്.. പിന്നെ എന്താ വീട്ടില് ചെടികളൊക്കെ ഉണ്ടോ?
ചെടികള് അത്യാവശ്യം ക്കെ ഉണ്ട് അപ്പൊ പിന്നെ മഴ ആയത് കൊണ്ട്
ഓ അങ്ങനെ ആ മഴക്കാലത്ത് മഴക്കാലത്ത് ശ്രദ്ധ നമുക്ക് എത്ര കൊടുത്തിട്ടും കാര്യല്ലല്ലോല്ലേ ഒരു ആ ഒരു ഇത് കിട്ടൂലല്ലോ...?
ആഹ്
നല്ലത് കിട്ടണന്ന്ണ്ടെങ്കി ആ വെയിലും മയീം ആഹ് ഒന്ന് ഒക്ക ഇല്ലാത്തിനും നല്ലൊരു സമയണ്ടല്ലോ ആ സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടയ്ക്കാരം എല്ലോട്ത്തും ഇങ്ങനെ പൂവൊക്കെ നിറഞ്ഞു ന്ക്കണ ആഹ് എങ്ങനെ പോക
പിന്നെ കടലാസ് പൂവ്മ്മലൊന്നും ണ്ടാവും ആഹ് ബോകംവില്ല രണ്ട് മൂന്ന് ചെടികൾ ഇണ്ട് ഷേ
ഇണ്ട് ആഹ് ഇപ്പയ്ന് ഈന്റെ സീസൺ കയിഞ്ഞ്
അല്ല സീസണിലാണെങ്കിലും പൂവിടല് കൊറവാണ് ഞാൻ ചെലപ്പോ കട്ട് ചെയ്ത് മഴ
ആഹ് ബ്രൂണെയ്ത് കൊടുത്താലൊക്കെ ആഹ് അങ്ങനെ ഞാനും ഇപ്പം ഞങ്ങള ഇവിടെ കൊമ്പൊക്കെ കുയിച്ചിട്ടിട്ടൊള്ളൂ ഇനി വാണം ഒക്കെ ഇങ്ങനെ ഇണ്ടാവുമ്പോ തന്നെ പൂ ഇങ്ങനെ വെര്ണ് ണ്ട് അപ്പൊ ഒരു സന്തോഷാ ട്ടോ തെള്ത്ത് വെര്മ്പോ തന്നെ ആ എലന്റെ ഉള്ള്ത്തെന്നെ എന്താ പൂവ് വെരുമ്പോ കളറ് നല്ല ഭംഗിൽ വരുമ്പോ അപ്പൊരു സന്തോഷം
ഇപ്പൊ ഭോഗൻവില്ലെന്റെ പലെ കളറുകളും മിക്സ്ഡ് കളറുകളും ഒക്ക പിന്ന ഹൈബ്രിഡ് ആയിട്ട് എല്ലം കിട്ട് പക്ഷെ ഭയങ്കര വെലയാ തോന്നുന്നു അല്ലേ ഹൈബ്രിഡ് ആണെങ്കില്
ആഹ് പിന്നെറഞ്ഞ ഞങ്ങള് പിന്നെ ഇവിടെ അയൽവക്കത്തൊക്കെ ഇണ്ട് അപ്പൊപിന്നെ അവ്ടന്നൊക്കെ ഇങ്ങനെ വാങ്ങി കൊമ്പ് കുഴിച്ചിടും പിന്നെപറഞ്ഞ പലെ ഹൈബ്രിഡ് ഇള്ളതൊക്കെ നമ്മൾ പിന്നെ കടയിൽന്ന് വാങ്ങിയ തന്നെ കിട്ടൊള്ളൂ അതൊക്കെ ഇപ്പൊ ഉണ്ടാകൂല
ഇത് ഹൈബ്രിഡ് തൈ ആണ് പക്ഷെങ്കിൽ എന്തോ പിടിച്ച് കിട്ട്ന്നില്ല ഹസ്ബൻഡ് പച്ചക്കറീന്റെ വണ്ടീലൊക്കെ പോവാറ്ണ്ടേര്ന്നു
ആഹ് അപ്പൊ അങ്ങനെ കൊണ്ടന്നതയ്ക്കാരം
ക്കെ പൂവുണ്ടാവും രണ്ട് കളറ്ള്ളെ പിന്നെ എലകളാണെങ്കിലും ണ്ട് കളറ്ള്ള എലകളാണ്
ഏഹ് ആഹ് ഒരു മ ഒരു വെള്ളെ എന്താ പ ച്ചീ കൂടൊരു കളറുണ്ടാവുലെ അങ്ങനെ
ആഹ് അതെ അങ്ങനെ അങ്ങനെ രണ്ട് കളറ്ള്ളെ എലകളൊക്കെയാണ്
ആഹ് അങ്ങൻത്തത് കണ്ടിട്ട്ണ്ട് ഞാൻ ഇവ്ടെ ഒരു വീട്ടില് അപ്പൊ ആദ്യായിട്ട് കാണയ്ന് ന്നാ ശരിട്ടോ
ആഹ് ആയിക്കോട്ടെ